ഓഹ്
ഓഹ് എന്തൊക്കെ വിശേഷം
നല്ല വിശേഷം‌
ചായ കുടി ക്കഴ്ഞ്ഞൊ
ചായക്കുടി കഴിഞ്ഞില്ലാ ഫുഡ്ഡ് കയിക്കാൻ ലേറ്റ് ആയി ഒരു നാലരക്കായ് ഫുഡ്ഡ്കഴ്ച്ച് അം പ്പം പിന്നെ ചായനിം ക്ലാസ്സ് ഇന്ന് ഞങ്ങക്ക് വാല്യേഷൻ ക്യാമ്പ് നടന്നോണ്ടിരിക്ക്യ ഫോർ ഡിസമിൻ്റെ അപ്പം എന്താ ക്ലാസ്സില് ഞാൻ ഡിഗ്രി തേഡിയറ്
ഓഹ് ഓഹ് കോയിക്കോടെന്നെ ആഹ് ആഹ്
ഇയാളോ എന്താ പഠിക്കാ
ഞാൻ വീട്ടമ്മയാ രണ്ട് മക്കള്ണ്ട്
ആഹ് പക്ഷെ ചെറിയ സൗണ്ട്
ഓഹൊ ഹോ ഇൻക്ക്സുഖിച്ച്ട്ടാ
ഞാന് ആദിയോം വെച്ച് പഠിക്കുന്ന കുട്ടിയെന്നാ
ആഹ് അല്ലാ ഏഹ് വീട്ടിലാരെക്കെയിണ്ട്
വീട്ടില് അച്ഛനമ്മ ചേച്ചി ഞാന്
ആഹ് ചേച്ചിടെ കല്യാണം കഴിഞ്ഞോ
ചേച്ചി ഇല്ലില്ലാ ചേച്ചി വർക്കിയ്യാ
ആഹ് ആഹ് എന്തിനാ
ചേച്ചി ഇപ്പൊ എന്താ സൈക്കോളജി ആയിരുന്നു പഠിച്ചിരുന്നേ അത് പി ജി കഴിഞ്ഞു അത് കഴിഞ്ഞേരെ പിന്നൊരു ഇഹ് കമ്പനില് വർക്കെയ്തീന്നു സൈക്കോളജി ബേസ്ഡായിട്ടന്നെ പിന്നെ അവിടുന്ന് റിസൈൻ ചെയ്ത് ത്ത് പ്രിപ്പെയർ ചെയ്യാൻ വേണ്ടീട്ട് ഇതാക്കി അപ്പൊ അതിന്റെ കൂടെ തന്നെ ഇപ്പം ആഹ് വർക്കെയ്യാ ബിസ്നസ് പാർക്ക് ഇണ്ട് അവിടെ ഹൈലൈ റ്റ്ല് അപ്പം അവടെ വർക്കെയ്യാ
ആഹ് ഹൈലൈറ്റ് മാളിലോ
ഹൈലൈറ്റ് മാളിൻ്റെ അടുത്തില്ലേ ബിസ്നസ്സ് പാർക്ക്
ആഹ് ആഹ് അപ്പ അതേ ആഹ് അതില് ഉം ഉം യ്യ് തേടിയറോ
ആഹ് ഞാൻ ഡിഗ്രി തേർഡ് ഇയറ്
ആഹ് ആഹ് എന്തൊക്കെണ്ട്ന്ന്ട്ട് ഉം
ന്താ യ്യ്ണ് വർക്കിയിണ്ടോ
വർക്കെയ്യുന്നില്ല ഞാന് ദാ ഇതുപോലിങ്ങനെ ഓരോരുത്തർക്ക് വിളിച്ച്
ആഹ്
വർക്കെയ്യുന്നില്ല ഞാൻ പ്ലസ്ടു ഇൻക്കാകെ പ്ലസ്ടു ഒള്ളൂ അപ്പോത്തിന് നമ്മടെ കാലത്ത ത്തൊക്കെ പിന്നെ കെട്ടിച്ചുവിടണം കെട്ടിച്ചു വിടണം വിചാരിച്ച് അങ്ങനെങ്ങണ്ട് പെട്ടെന്ന് കെട്ടിച്ച് വിട്ട് പിന്നെ നമ്മളൊക്കെ അടുക്ക അടുക്കളേല് പൊകയില് ഒക്കെ ഒതുങ്ങി
അതല്ല പ്ലസ്ടു കംപ്ലീറ്റ് എയ്തിരുന്നോ
ആഹ് പ്ലസ്ടു കംപ്ലീറ്റെയ്തു പ്ലസ് വണ്ണീന്ന് കല്ല്യാണം പിന്നെ പ്ലസ്ടു പരീക്ഷ എക്സ്
പിന്നെ എന്തേലും കോഴ്സ് ഒക്കെ നോക്കി കൂടായ്ർന്നോ
പിന്നെ ഇവിടെ നമ്മടെ വീട്ടാരും കൂടെ സപ്പോർട്ട് വാണ്ടേ ഇവർക്കിഷ്ടല്ല പുറത്തുപോയി പഠിക്കണതും ആഹ് അങ്ങനെ ഇഷ്ടല്ലാത്തോണ്ട് പിന്നെ നമ്മളിങ്ങനെ മക്കളേം നോക്കി ഇങ്ങനെ പോവുന്നു ഹാപ്പി കൊഴപ്പൊന്നുല്ല ഞമ്മള് നമ്മക്ക് ക്കൊക്കെ ഇല്ല അമ്മക്ക് ഒരു വർക്ക് ഇല്ലാന്നുള്ളൂ നമ്മക്ക് ഒരു ജോലി ഇല്ലാന്നുള്ളൂ വേറെ കൊഴപ്പ പ്പൊന്നുല്ല ഉം
ന്നും കൊറവില്ല ല്ലെ
ന്നാലും ഒരു പൈസ ഒരു മുട്ടു സൂചി വാങ്ങണേങ്കിലും കാക്കൂനോട് ചോയ്ക്കണ്ടേ കാക്കു എനി ക്കൊരു രണ്ട് രൂപ തെരോ ചോയ്ക്കുമ്പമ്മക്കൊരു അപ്പൊ തോന്നും എന്തെങ്കിലൊക്കെ ഇണ്ടെങ്കിൽ ഇപ്പൊ ഇത് ചോയ്ക്കേ ക്കേണ്ട ആവശ്യലേർന്നല്ലോ ഒക്കെ തോന്നും
അപ്പങ്ങനെ ഓൺലൈനായിട്ട് നോക്ക് ഓരോന്നൊക്കെ
ആഹ് ആഹ് അതും ഇഷ്ടല്ല നമുക്ക് അങ്ങനെ നോക്ക്ണതേയ് അല് പഠിച്ച നമ്മക്ക് പിന്നെ വർക്കെയ്യാൻ പോണ്ടേ പൊറത്ത് പോവണ്ടേ
ഉം അല്ല പൊറത്തൂന്ന് അല്ലാതെ തന്നെ വീട്ടീന്നന്നെ ഇങ്ങനെ പൈസണ്ടാക്ക
തു ണ്ടെങ്കി ഞാൻ നോക്ക്ണ്ട് ആഹ് അങ്ങനൊക്കെ നമ്മള് നോക്കലൊക്കെ ഇണ്ട്. അങ്ങടൊത്ത് കിട്ടീട്ടില്ല എന്താ അച്ഛനെന്താ ജോലി
അച്ഛന് കൺസ്ട്രക്ഷൻ വർക്ക്
ആഹ് ആഹ് അമ്മയ്ക്കുണ്ടോ
ആഹ് അമ്മണ്ട് അമ്മ നേഴ്സാണ്
നേഴ്സാ ആഹ് ആഹ് എവ്ടെ
ഇവടെ ഒരു ക്രസൻ്റ് പറഞ്ഞ ഹോസ്പിറ്റലിണ്ട്
കണ്ണോസ്പത്രിയോ
ക്രസന്റ് ഹോസ്പിറ്റൽ കണ്ണല്ല എല്ലാ വല്യ ഹോസ്പിറ്റ
ആഹ് ആഹ് അമ്മ വന്നോ അമ്മേം അച്ഛനൊക്കെ വന്നോ
അമ്മക്ക് നൈറ്റ് ഡ്യൂട്ടിയാ അപ്പൊ അമ്മ രാവിലെ തൊട്ട് രാവിലെ വരും എന്നിട്ട് ഏഹ് രാത്രി
ആഹ് ആഹ് എ എന്നും നൈറ്റ് ഡ്യൂട്ടിയാ
അല്ല എന്നുല്ല മൂന്ന് ഷിഫ്റ്റ് ണ്ട് ഒന്ന് മോണിംഗ് തൊ ട്ടിട്ട് ഉച്ചവരെള്ളെ ഇണ്ടാവും ഉച്ചതൊട്ടിട്ട് രാത്രി വരെ ഇണ്ടാവും രാത്രി തൊട്ട് രാവിലെ വരെ അങ്ങനെ ഓരോ ആഴ്ചേലും ഓരോന്ന് ഇണ്ടാവും
ആഹ് ഉം പിന്നെ എന്തൊക്കെ ഇങ്ങള് ടൂറൊക്കെ പോവാറില്ലേ തേമാരി എനിക്ക് രണ്ട് മക്കള്ണ്ട് പിന്നേ മാ എന്റെ പുതിയാപ്പള ഒരു കടേലാണ് കൂൾബാറിലാണ് പിന്നെ എനിക്ക് രണ്ടേളച്ച്ഛൻമാരാണ് സുഖൊന്നുല്ല എടീ ഒരു സുഖോലടി ഒന്നും കൊടന്നേരൂല എന്തേലും കൊണ്ടരാൻ പറഞ്ഞാല് വേറെ ഏതേലും കടേന്ന് വാങ്ങി കൊടന്നാലും ആ കടേന്ന് കൊണ്ടരൂല അവിടെ നിക്കാണ് പൈസക്ക് നി കൂലിക്ക് നിക്കാണ് ആഹ് ആഹ് അപ്പ പിന്നെ മുപ്പര്ക്ക് അവിടുന്ന് ട്ക്കുമ്പോ ഓര് പൈസ വാങ്ങൂല അപ്പ മൂപ്പർക്കൊരു ഒരുക്ക് തൃപ്തി ഇത് ഇഷ്ടല്ല അവരെന്ത് വിചാരിക്കുന്ന് അങ്ങനെ കൊര് തോന്നലാണേ അപ്പൊ പിന്നെ ഞാ പറയാ എന്തേലും കൊ ണ്ട രാ പറിമ്പം ഇവട് ന്ന് ഒട്ന്നേ വാങ്ങിക്കൊണ്ടരുന്നല്ലാതെ അവിടുന്ന് കൊണ്ട രൊന്നുല്ല പറി പ്പം ഷവർമ്മക്കെ ഇണ്ട് അവിടെ എന്ത് ചെയ്യാനാ പിൻ പിന്നെ രണ്ട്ളച്ചന്മാരാണ് രണ്ട എളച്ചമാർക്കും രണ്ടീച്ച കുട്ടിയോള്ണ്ട് ഒരാണും പെണ്ണും ഇൻക്കും മു എന്താ ആണും പെണ്ണു ആണ് അവര്ക്കും ആണും പെണ്ണും ആണ് ചെറിയ എളച്ചം വേറെ വീട് വെ ച്ചു വീട് തൊട്ടടുത്ത് തന്നെയാണ് ഊതിയാള അങ്ങട്ട്എത്തും ളം അത്രക്കടുത്ത് വേറെ വീട് വെക്കണം ഞാൻ ഞങ്ങളാണ് ഇവിടെ ഏറ്റവും വരുത് ഞങ്ങള് അതിന്റെ ഒരു ചെറിയൊരു പരിപാടിയൊക്കെ നടന്നുകൊണ്ട്ക്ക്ണ്ട് വീട് മക്ക് എത്തീട്ടില്ലാന്ന ആഹ് മൂന്ന ആൺകുട്ടി ഒരു പെൺകുട്ടിയാണ് ഉം അതിന് ചെറിയ ആഹ് കല്ല്യാണം കഴിഞ്ഞ് മൂന്ന് കുട്ടിയോളുണ്ട് വല്ല്യയ കുട്ടി പിന്നെ ജോലിക്കൊക്കെ പോവ്ണ്ട് വല്ല്യയ ആ ഭർത്താവിന്റെ അനിയത്തിയാണ് എങ്കിലും ഒരാദ്യം കെട്ടിക്കോലോ ഉം ഉം അങ്ങനെ ഉം അഹ് ചെറിയൊരു കൂട്ടു കുടുമ്പാ ഞങ്ങൾങ്ങനായിട്ട് ചെറുതായിട്ട് ഇങ്ങനെരു കൂട്ട് കുടുമ്പാ വേറെ വീട് ചോദിച്ചു പോകുമ്പം നമ്മുക്ക് സങ്കടാണ് ആഹ് ആറ് മക്കളും ഇല്ലടെ
വേറെ വീട് വെച്ച് പോകുമ്പോ നമുക്കൊരു സങ്കടാണ് ഈ കൂട്ടത്തിന്ന് ആഹ് പിന്നെ ഇങ്ങള് കോഴിക്കോട് ബീച്ച ഒക്കെ പോയ ര്ല് ണ്ടോ
ഓ ബീച്ചൊക്കെ ഇവിടെ അടുത്തല്ലേ എപ്പ വേണമെങ്കിലും പോവാ അല്ല തൊട്ടടുത്തല്ല ന്നാലും ബസ്സിനൊക്കെ പോണം
ആഹ് ആഹ് നിങ്ങളെവിടെ വീട് എവിടെ കോഴിക്കോട് എവിടെ
കോഴിക്കോട് മലപ്പുറം ഒരു ബോർഡറിലാണ്
ബോർഡറിലോ നോക്ക് കരിപ്പുരി വി മാനത്താവളത്തിന്റെ അടുത്താണോ ഗോൾഡാണല്ലോ ആഹ് അങ്ങനെ ആവിടെ ആഹ് അവിട ആഹ് ഇതിലൊക്കെ വരുണ്ട ഞങ്ങള് കോട്ടക്കന്നൊക്കെ കാണാലോ തേക്ക് മ്യൂസിയം കോ
ആഹ് കോട്ടക്കുന്ന് വന്നണ്ട് അവിടെ മറ്റേ ആഹ് അവിടെയല്ല മറ്റേത് എവിടെന്താ കൊറേ സ്റ്റെപ്പ് കേറിട്ട് മുകളിലേത്തും ആ്ഹ് വന്നിണ്ട് രണ്ട് മൂന്ന് വട്ടം വന്നിണ്ട്
ആഹ് ഞങ്ങളുടെ ആസ്ഥാന സ്ഥലണത് ഞങ്ങളത് വന്നു ഞങ്ങള ഞങ്ങളെ കാലത്ത്ട്ടോ ഇപ്പത്തെ കുട്ടികളൊക്കെ ദൂര പോയ് ഞങ്ങളക്കെ കാലത്ത് ഞങ്ങള് ഹണിമൂൺ പോണ്ടതാക്കക്കട്ടെ അങ്ങനെ പറയും ആദ്യം നമുക്ക് പോകലേ ച
ആഹ് അവിടെ പിള്ളേർക്കൊക്കെ പറ്റിയ സ്ഥലാ
അഹ് പറയാണ്ടോപ്പല്ല പിള്ളേരും കൊണ്ട് ഇപ്പൊ അപ്പൊ അങ്ങോട്ട പോവാൻ പറ്റൂല ഇപ്പൊ പോയ രണ്ടായിരം രൂപ മുടങ്ങും അത്ര സാധനംണ്ട് അവിടെ എല്ലാത്തിനും കേറണേ മക്കളൊന്നും പിടിച്ചാ കിട്ടൂല എലും കേയറിതിട്ടെന്ന് പറഞ് കൊണ്ടുപോ ചെയ്യാം പക്ഷെ എന്ത് ചെയ്യാ എല്ലാത്തിൽ കയറ വേണ്ട വട്ടും
മൈന്റ് മാറില്ലേ
ആഹ് അവിടെ എത്തിയാലും ഉം പിന്നെ തുടങ്ങും ത്തോയിരം ങ്കെടുതല്. സ്വരും കെടുക്ക കുത്തിത്തിരിപ്പാണ് അതില് കേറട്ട എന്തില് കേരട്ടറങ്ങണ്ട് ഉം പിന്നെ പിന്നെ ഞങ്ങള് രണ്ടാമത്തെദവസം തന്നെ ഞങ്ങള് ബീച്ചാട്ടോ കോഴിക്കോട്.
കോഴിക്കോട് ബീച്ച്
കൊയ്ത എല്ലാ പരുന്നാർക്കും അധികം അവിടെത്തും.
ആഹ്
ഉം ഇപ്പൊ ഒരു അവിടെ രാത്രി പറ്റുവലോ പോ അപ്പങ്ങെ രാത്രി വന്നിരിക്കുന്ന ചിലപ്പം പായും കടക്കിയും തലേനൊക്കെ കൊണ്ട് ആഹ് പരിപാടി ഉണ്ട് ഇപ്പോ എടക്കൊന്ന്.
ഇപ്പൊ എത്ര മണി വേരെ വെനെങ്കിലും നിക്കാം കടകളൊക്കെ ഓണയിരിക്കും.
ഉം ആദ്യ എന്താ ആദ്യര് കണക്ക്ണ്ടായിരുന്നില്ലേ അനൊക്കെ
ആഹ് അദ്യങ്ങനെ എങ്ങനെ അത്ര സമയംഒന്നും നിക്കാൻ പാടില്ല ന്നുണ്ട്.
ഉം ഉം
ഇപ്പൊ കടകളൊക്കെ ഉള്ളോട്ട് കയറ്റില്ലേ
ഉം ഉം
ഉം ഈ എടുത്ത് വന്നിരുന്നോ
ഇപ്പ എടുത്ത വന്ന ചോച്ചാല് ഇപ്പൊ കുറച്ച ആയി വന്നിട്ട് നോമ്പിന് മുന്നേ വന്നതാ ആഹ് നോബിന് മുന്ന വന്നാത പിന്നെ വന്നിട്ടില്ല അയിന് അന്റെ മാപ്പിളിനെ കിട്ടൂല എന്റെ മപ്ളക്ൺ ഒരു ദിവസം ലീവില്ല ആഹ് ഒരു ദിവസ സം ലീവില്ല നമ്മള ആഴ്ചൽ ഒരിക്കലെങ്കും ലീവ് എടുക്കല്ല അതൊന്നുമല്ല പിന്ന ഞാൻ പോയി ഇൻന്റെ വീട്ടുകാരപ്പോ ഒര്. എണങ്ങിയഓടും പൂവല്ലോ ചോയിച്ചിട് പക്ഷേ എന്റെ മാപ്പിള വിടുട്ടോ പൈസ തന്നന്ന് വിടും നിങ്ങൾ പൊക്കോളി പറാഞിങട്
ആഹ് ഇടെ മറ്റേ ബ്രദേഴ്സിന്റെ ഒക്കെ വൈഫ്മാരുണ്ടാവല്ലേ
ഒരു എന്താ ആങ്ങള ഉണ്ട് ഓ മാത്രേ പോണ്കോടോ ഉള്ളൂ ചെറുത് പത്താം ക്ലാസ് കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ രണ്ട് അനിഎത്തിള് എനിക്ക്. ഉം പക്ഷെ ഞങ്ങ ആഹ് കുടുംബം മാത്രം എന്റെ ഉമ്മാന്റെ അനുസൃത്തി എടതി തീ ആഹ് ആങ്ങള ഓരൊക്കെ ഒരേ വൈബാണ്. പോകണന്നല്ലേ ആവങ്ങള് എ
ഇപ്പ പിന്നെ സുഖല്ലേ മറ്റേ കെഎസ് ആർടിസിൽ കയറിയാല് ഫ്രീ ആയിട്ട്.
കേയറിരുന്നോ കേയറി വന്നിരുന്നോ
ഇല്ലല്ല
ഇല്ല പക്ഷെ അയില് നല്ല തിരക്കാണ്.
ആഹ് എന്റെ അനിയത്തി പഠിക്ക്ട് മലപുറത്തന്നെ ഓൾക്ക് പറ്റും ഒള് രാവിലെന്ന് പോണം ഇരുപത്തിമൂന്ന് രൂപ വസുലി വേണം പറഞ്ഞു. ഓള് അതിലന്ന് പോണ് പറഞ്ഞു സ്റ്റെപ്പ് മേലൊക്കെ ചിലപ്പോ നി ഒക്കാന്ന്
ആഹ് ഡോറ് വരെ അടുക്കാൻ പറ്റാത്ത അവസ്ഥ
ഉം ഒരു കാര്യാണ്
കാര്യാണ് എല്ലാരും നല്ല യൂസ് ചെയ്യണ്ട് തൊടർന്നാ മതീനു
ഉം നാതന്നെ ഏഹ് പിന്നെ എന്തൊക്കെ സ്കൂളിലൊക്കെ കോളേജിലൊക്കെ എങ്ങനെ
കോളേജില് നല്ല കുട്ട്യാനാ
ആഹ് നല്ല കുട്ടീ ഈ വർത്തനം കേട്ടല്ല അറിയ നല്ല കുട്ടീനാ ഉം അമ്മേന്റെ വീട്ടിലേക്ക് പോയിരുന്നോ
അമ്മന്റെ വീട്ടില് ഈ അടുത്ത് ആഹ് അങ്ങനെ പോയി നിക്കാറില്ല ബട്ട് പരിപാടിക്കൊക്കെ ഉണ്ടാവുമ്പോ പോകും.
എവുടെ കോയ്ക്കോടെന്നെ അമ്മേന്റെ വീടും
കോയ്ക്കോടെന്നെ ഉം എല്ലാരും കോയ്ക്കോടെന്നെ.
എല്ലാരും കോയ്ക്കോട്ടരാ ഇതിലൊക്കെ വെരോണ്ടിട്ടോന്നാല്. കോട്ടക്കന്നൊക്കെ വെരുമ്പോ മ്മളെ വിളിക്ക മ്മളെ വീട് എവിടെച്ച് വിളിക്കന്നട്ട് കേറ. ന്നാ ശെരിട്ടോ ആഹ് ശെരി ആയ്ക്കോട്ടേ.